ഹലോ ആഹ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
ഓ സുഖായിട്ട് പോന്നു എന്താണ് പിന്നെ
ആ ആ ഞാനേ ങ്ങളൊരു ട്രിപ്പിലനോ അപ്പൊ ഇങ്ങനെ റിസൊ
ഓ അത് ശരി ഐന്റാഷീണണ്ടാവൂലെ
അതെ അതെ
ഓ ട്രിപ്പ് പോയന്നാ പിന്നെ എനിക്കൊക്കെന്നാ നാല് ദിവസത്തിന് പിന്നെ അനങ്ങാൻ കഴിൂല അമാതി അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കി നമ്മള് ആണോ ആ ഫാമിലിയൊക്കെ ആയിട്ട് പോകുവാണെങ്കിൽ ഭയങ്കര ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ആ രീതിയില ആാവുമല്ലോ ബസ്സിലൊക്കെ ആകുമ്പോ
ഇത് ഞങ്ങൾ ഫാമിലി ട്രിപ്പ് ഒന്നല്ലേ ഞങ്ങള് കപ്പിൾസ് കപ്പിൾസ് ട്രിപ്പ ആാണ് ഇങ്ങനെ ഫ്രൻസ് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും ഓരോ വൈഫും അങ്ങനെ നാല് കപ്പിൾസ് ഉണ്ട് അപ്പൊ ആ മോന എ മോന അവിടെ കളിക്കാണ് ഞങ്ങള് കാറില്
ആ ഓരോരുത്തർ അങ്ങെ രണ്ട്
ആഹ അവനാന്റെ കാാറല്ല അവന ൻ പോയി അങ്ങനെയാണ് സാധാരണ ഓഹോ
ഒക്കെ പോയിനിീ
ഞങ്ങളിപ്പടെ ഇപ്പൊ കക്കാടമയ റിസോർട്ടിലാണ് ഇനി ചെിലപ്പോ നാളെ അങ്ങോട്ട്
അവിടക്ക അവിടെ അവിടെൊക്കെ എങ്ങനെ വരുന്നത് എങ്ങനെ അവിടെ സ്ഥലൊക്കെ ഇങ്ങന ഞാൻ പോയിട്ടില്ല ഇങ്ങന കേട്ട്
അ ഇവിടെ നല്ല തണുപ്പാണ് ക കേട്ടോ ഇപ്പൊ ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ എന്ന ഈ രാവിലെ സമയത്ത് ഭയങ്കരാണ് പിന്നെ നല്ല സ്വിമ്മിംഗ പൂളൊക്കെ ഉണ്ട് നല്ല രീതിയും വലുപ്പമല്ല സ്വിമ്മിംഗ പൂളിലട്ടോ നമ്മൾ ഏത് റിസോർട്ട് നോക്കാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അതാ നോ അത് അത്യാവശ്യം വലിപ്പുണ്ടോ കാര്യങ്ങൾണ്ടോ ോന്നൊക്കെ നമ്മൾ അ ചെക്ക് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാക്കും അവിൊെ ഇറങ്ങുമ്പോളേ ഓ നക്ക് ആർക്ക ഉള്ളരു പൈപ്പ അതെ കൊറ ആ കൊറ ഒരു രീതിയൊന്നുമല്ലാത്ത റോഡാണ് ചെറിയ ചെറിയ റോഡുകൾ ഇങ്ങനെ കുത്തൻ ഇങ്ങനെ മേലട്ട് ഇങ്ങനെറ
ബുദ്ധിമുട്ടുണ്ടോ
അതെ കട്ടറോഡ് പോലെ അങ്ങനെ അാം അങ്ങനത്തെ റോഡുകളാണ് അപ്പ മേലോട്ട് ഇങ്ങനെ കേറി പോണംോ പക്ഷെ അത് വേറെ വൈ ല്ല നല്ല കൊക്കോക്കായ കൊക്കോ കായന്നല്ലേ പറയാ ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്ക ആ നന്നായിട്ട് ഇഷ്ടപ്പെ വുന്ന സ്ഥലണ അത്
അതല്ല പിന്നെ എന്നിട്ട് നിങ്ങ ഇപ്പ പോയത് ടൈമ അങ്ങനെ രാവിലെ
ഞങ്ങള് ഞങ്ങന്നരു സുബയ്ക്ക് പോയിട്ടുള്ളൂ സോപക്ക് എല്ലാരും പിക്ക് ചെയ്ത് അങ്ങനെ ആക്ക പോലെ ഇങ്ങനെ പോ നമ്മള് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഒക്ക ആയപ്പോഴാണ് ഇവിടെ ട്ടുള്ളത് ഇപ്പൊ അതെ അതെ ഇനി നാളെ ആരിക്കും റിട്ടേൺ ഉണ്ടാവോ
വുമ്പോ ഇങ്ങോട്ട് തീർക്കേണ്ടി വരല്ലേ ഒരു ദിവസം
ഒരു ദിവസം ആ ഒരു ദിവസം ഇ നാല മണി ഇരുപ നാല മണി കുറും നമുക്ക് കിട്ടൂല
അതെ അതെ ആെ റേറ്റ് ഒക്കെ എങ്ങനെ അങ്ങനെ വല
ആറേറ്റ് ഓരോ കപ്പിൾസിന് വരുന്നത് ത് അയ്യായിരം രൂപയാണ് ഒരു തപ്പൾസന അയ്യായിരം രൂപയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി പാക്കേജ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട അയിനി ഇപ്പ എത്രയാ ഓരോരുത്തർക്ക് ഏഹ ആയിരം രൂപ വെച്ചിട്ടൊക്കെ ആണ് കൊടുക്കണത് കേട്ടത് ഇത് കപ്പിൾസ് ആയൊണ്ടായിരിക്കും
ഫ്രണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്ര
അല്ല ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ
ആഹ് അങ്ങനെ അവരും വൈഫും ഒക്കെ അല്ലെ പിന്നെ അവരെ വൈഫൊ ഒക്കെ ആയിട്ട് നല്ല കമ്പനി ആയിരിക്കും നമ്മള് ഒരേ ആ ഏജള്ള ആൾക്കാരാവുമ്പോ ആ അതെ അതെ
അങ്ങനെ പോകാറുണ്ട് ഇനി ഒരു ഫാമിലി ട്രിപ്പ് പോണുന്നു ഫു് മറ്റേ ഇന്ന് ബിരിയാണിയിരുന്നു
അത് ശെരി ആ ആ്് ഇനി വൈകുന്നേരം എന്തെങ്കിലും
ഏ വൈകുന്നേരം എന്താന്ന്റിയില്ല എന്തെങ്കിലും എണ്ണക്കടികളായിട്ട് എന്തെങ്കില ഒക്കെ ഉണ്ടാവാ ണ്ട് സാധാരണ ഉണ്ട് അവയായിരിക്കും ഇവിടെ ഇങ്ങനെ അറിയില്ല ഞങ്ങൾ കഴിഞ്ഞറി പോയ
മ
ഒരാളുണ്ട് ഒരാളുണ്ട് അവന അവിടെ കളിക്ക
ആഹ ആ അവർക്കൊക്കെ ഇഷ്ടായിട്ടുണ്ടാവില്ല
ഓ നല്ല നല്ല നല്ല സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും നല്ല കറിങ്ങ അല്ല ഇനിയിപ്പോ അടിഭാരത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ നല്ല അതില കെട്ടി അങ്ങനെ
ആ ഓ അങ്ങനെ ആ അങ്ങനെ വലിയ കുഴ നമുക്ക് ധൈര്യ
ആ കുട്ടികളായാലും അങ്ങോട്ട് വരും പക്ഷെ സ്വിമ്മിംഗ പൂളിന്റെ അവിടെയും നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ നല്ല വേലിയൊക്കെ കെട്ടിട്ട് നല്ല ഇതിൽ നിത്തും
ആ
മഴ ഇങ്ങനെ ചാറ്റ മഴേയള്ളു ഇപ്പ ഇല്ല ചാറ്റല്ല മട്ടുള്ള മഴയള്ളൂ പക്ഷെ കടക്കാ നേര നല്ല മഴയണ്ടായ ന സുഖരുന്നു നല്ല തണുും അ അ സന ചച്ച വല്ലെ
അതെ അതെ അതെ ആ ഇവിടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെ വലിയ മഴല്ല അപ്പൊ മഴൽ ഇങ്ങനെ വ രിയാ പിന്നെ മൂടി നിക്ക ആ ഒരു രീതിയിലാണ് അപ്പൊ അവിടെ അങ്ങനെ തന്നെല്ലേ
ആ അതെ അതെ ആ ഇതിൽ ഇനി ആാണ് ഇനി നല്ല മഴ ചെയ്താലും ന ഇതായിരിക്കും അമ്മെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നല്ല മഴയൊന്നും ഇഷ്ടപ്പെടൂല
അതെ എന്റെ മക്കള് കൊറേ ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് ചെറതായിട്ടൊരു ീ ഇതൊക്കെ ഇങ്ങനെണ്ട അങ്ങനെ പോവതന്നെ ഒരു കൊറെ ആയി അങ്ങനെ പറ ഇപ്പൊ വെക്കേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും എടുക്കെങ്കിലൊക്കെ ഒന്ന് പോണം വിചാരിക്കുന്ന
ഞങ്ങൾ പിന്നെ ഒരു ഫാമിലി ആയിട്ട് പോകണംന്ന് വിചാരിക്കുന്നുണ്ട് ന്റെ വീട്ടത്തെ എല്ലാവരും അത് വേറെ നമ്മളത ബല്ലൊക്കെണ്ടുമോ നമക്ക്
ആഹ അതെ എനിക്ക് എനക്കുംഷ്ടം അയിന് അങ്ങനെ ഈ കാറൊക്കെ പോതിനേക്കാൾ ഇഷ്ടം എ ഈ ബസ് ബസ്സിൽ ഒക്കെ പോവുന്നതാ ബസ്സിൽ ആവുമ്പോ ആ അതെ ആ അത് ആ ഇൻക്ക് ഇത് എന്താ സ്ഥലം കാണ്ണേക്കാൾ എനിക്കിഷ്ടം ബസ്ത്തെ ആ ഒരു വൈ്ബ് അത് ഭയങ്കര ഇഷ്ട ആ ഒരു ഡാൻസ് ആ ആ പോക്ക് പറഞ്ഞാല് നമ്മള ആരൊന്നും പറയൂല്ല നമ്മൾ ആ എ എല്ലാ ഏജിള്ളോലും ആ പ്രായ ആ അതെ ഒരേതീക്കങ്ങട് വരും അല്ലോ
അതെ നമുക്ക് എന്നാല നമുക്ക് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാനുള്ള
അതെ ആ വേറെവിടുന്നും നമ്മുക്ക് അതിനുള്ള ഒര് അവസരം കിട്ടുന്നില്ലല്ലോ നമ്മളൊക്കെ ചെറുപ്പ ചെറുപ്പത്ത് കളിച്ചതല്ലേ പിന്നെ ഇപ്പ എങ്ങനെ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ പിന്നെ ഈ ഒരു ടൂറിൽ മാത്രമേ ഞാനൊക്കെ എന്തേലൊക്കെ ഒന്ന് ചെയ്യലള്ളൂ
അതെ കളിക്കാണെങ്കിലൊക്കെ നമുക്ക് ഇങ്ങട്ട് ഒരു സ്റ്റേജ്മേ കയറി കളിക്കാൻ പറഞ്ഞാല് നമുക്ക് ഒരു ആരെങ്കിലും കാണോ അങ്ങനത്തെക്കെ ഒരു തോന്നല് വരാണ്
അങ്ങനെ ഒരു ശീലമായിട്ട് പോയി അങ്ങനെ ഒരു മ ഒരു മടിയാണ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നല്ല പക്ഷ അങ്ങനെ അ ഒരു ശീലായി
അതെ അപ്പൊ ഇവിടെ ആവുമ്പോ പിന്നെ ആരും കാണില്ല നമ്മളടു
ആ ആ ഇനിയിപ്പ നമ്മള അസിന്റെ വീട്ടാരായാലും ടൂറിന്റെ ടൈമിൽ ആരും അങ്ങനെ അങ്ങനെ അങ്ങോട്ട ഒന്നും പറയ പറയൊന്നൂ ല്ല അല്ല ആരും ആ ഒരുദീക്ക അങ്ങോട്ട് വരും ആ ആ ഒരു വൈബിലോട്ടണ്ട് വരും ആ ടൂറ് അറിയുമ്പോ അങ്ങനെയണല്ലോ ബാക്കിയുള്ള ഇതിനെ പോല അല്ല ആഹ് ഏഹ്
നാതൂമാരൊക്കെ നല്ല സപ്പ് നാതൂമാരൊക്കെ ഉണ്ടോ
ഓ നാത്തുന്മാരൊക്കെ ഉണ്ട് അവര് കൊഴപ്പൊന്നുല്ല അവരൊന്നും അങ്ങനെഒന്നും പറയൊന്നുഇല്ല കൊഴപ്പൊന്നില്ല മു അങ്ങനെ പോന്നു രണ്ടാളിണ്ട് പിന്നെ ഒരു ഇളച്ചി മുത്ത്ച്ചി ഒക്കെ ഉണ്ട് ആഹ് ആഹ് പിന്നെ നിങ്ങെളെന്താന്നിട്ട് ഫുഡ് എന്താവു അവിടുത്തെ ബിരിയാണി ഒക്കെ എങ്ങനെണ്ട്
ബിരിയാണി നല്ല അടിപൊളിയാണ് ട്ടോ നല്ല ഹോട്ടല്ത്തെ ബിരിയാണിയാണ് ചിക്കനും ബിരിയാണി ഉണ്ടാകു ചിക്കൻ ഫ്രൈയും ഉണ്ട് പിന്നെ തൈര് അച്ചാറുവാ പിന്നെല്ലാ ത്തിനു ഉണ്ടാവുന്നു പക്ഷെ നല്ലത നല്ല ടേസ്റ്റ്ണ്ട് നമ്മളെ ഞാൻ വിചരിച്ചു
ചെലവാര് ഓരോ രീതില് ആരിക്കുല്ലോ
ഞാ വിചാരിച്ചീനി പാട്ടെ കാണപ്പെട്ടെ ഇവിടെ ഓ ഓൾറെഡി തണുപ്പല്ലേ അപ്പൊ തണുത്തത ആവോ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ കുഴപ്പൊന്നു ഇല്ലാന്ന്
ആഹ നല്ലച്ച് വേറെ ഫാമിലി നമ്മള് നമ്മളിപ്പോഒരു ഫാമിലി പോയാ ആ ഒരു ഫാമിലിതാന്നെ ആരിക്കുംആവിടല്ലെ
ഉം ഇല്ല ഇല്ല ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രേ ഉള്ളൂ അല്ലെ ആഹ് നമ്മൾ ആഹ് നമ്മളൊരു വി വിട് റൂം ഒക്കെ നല്ല എ. സി. സെറ്റപ്പ് നല്ല അടിപൊളിയാണ് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഇല്ല ഇല്ലടാ ഹസ്ബൻഡ് തിരിച്ചു പോം റൂമൊക്കെ അതിന് മുമ്പ്ന്നാ കാളിക്കൻ ഒരു വൈബ് ഉണ്ടാവില്ല അതാ പിന്നെ പന്ത്‌നിച്ചർ മുൻപ് വാങ്ങി വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യഇണ്ടോ അത് കെടക്കൊള്ള ടൈം ക
ഇത്ള്ളോണ്ട് എന്തേലും ഗെയിമോ
ആഹ് അപ്പങ്ങനെ വിളിക്ക കളിക്ക അവരിങ്ങനെ വിളിക്ക്ന്ന്ണ്ട് ഗെയിമ് കളിക്കല്ലേ എന്തെങ്കിലും ചെയ്യ് ഇല്ലല്ലാ പിന്നെ ഞാൻ നിന്ന് ഫ്രഷായി വരാ എന്നുള്ള ആഹ് എല്ലതും. ആഹ് അതെ മറ്റേ ഈ ക്യാരം ക്യാരം ബോഡൊക്കെ ഉണ്ടല്ലോ? ആഹ് അങ്ങനത്തെ ഇണ്ട് ഹിം പിന്നെ അതുപോലെ ആഹ് മൈക്ക് ഞാൻ അത്യാവശ്യം പാ പാട്ട് പാടുന്ന ആളാണ് അപ്പൊ ഞാനിങ്ങനെ സ്കൂളൊക്കെ ചെറുതായിട്ടൊക്കെ പാടി നല്ല പ്രൈസൊക്കെ കിട്ടിട്ടുണ്ട്. ഇല്ല അങ്ങനെയല്ല ഞമ്മള് കല്യാണങ്ങളിലൊക്കെ ഇങ്ങനെ പരിപാടിക്കെ ഇണ്ടെങ്കില് അയിലൊക്കൊരുരു രണ്ടു വാക്ക് രണ്ട് പാട്ടൊക്കൊയിട്ട് ഇങ്ങനെ പാടി പോരും.
ട്ടപ്പേ എനിക്ക് തോന്നി നല്ല പാട്ടൊക്കെ പാടുന്നൊരു
അല്ല അതെ നമ്മുടെ ചില ആൾ ക്കാരൊക്കെ പറയാറുണ്ട് സൗണ്ട് കേട്ടാ നല്ല സൗണ്ടാണ് അതുപോലെ നല്ല പാട്ടൊക്കെ പാടാൻ പ
എനിക്ക് കോള് എടുത്തപ്പോ തന്നേ എനിക്ക് തോന്നി അങ്ങനെ നല്ല സീ റ്റ് നല്ല ഇങ്ങനെ കേട്ടൊണ്ടിരിക്കാ തോന്ന അ
ആഹ് ആണോ ഞാന് അങ്ങനെ വീട്ടിൽ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ നല്ലോ പാടിയിട്ടുണ്ട് ന അപ്പൊ ഞാന് ജില്ല സബ് ജില്ല ജില്ല സ്റ്റേറ്റ് ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട്.
വീട്ടിലൊക്കെ നല്ല പ്രൈസ് ഇതൊക്കെ ഇണ്ടാവു അല്ലോ?
അതെ വീട്ടി ആഹ് ഈ ഷോക്കീസ് അറിഞ്ഞെടുക്ക പിന്നെ ഉമ്മച്ചി പറയും ഇനിയിപ്പോ അങ്ങനത്തെ ഇനിപ്പോ ട്രോഫി ഒന്നും ഇവിടെ വെക്കാൻ സ്ഥലില്ല അറീം എന്നിട്ട് അടിത്തടി ഒരു പെട്ടീലാക്കി വെച്ച്ക്കാണ്.
ശെരി വീട്ടിൽ അവിടെ ആരൊക്കെയാ ഉള്ളെ സ്വന്തം വീ വീട്ടില് ആരാ ഇള്ളെ
വീട്ടില് എനിക്ക് രണ്ട് സിസ്റ്ററിണ്ട് അനിത്തിയാളുണ്ട് ഒരു അനിയനും ഉണ്ട്. അവരൊക്കെ പഠിക്കാണ് ഉം അപ്പൊ അവര് ഇന്ന പോലെ തന്നെ പാട്ട് പാടും അപ്പൊ അവരിതും കൂടി ഇണ്ടാവും അപ്പം പിന്നെ വെക്കാൻ സ്ഥലം ഇണ്ടാവൂലല്ലേ
ആ അപ്പൊ ഫാമിലി മൊത്തം ഒരു കല
ആ അതെ അതെ അതെ അതെ അതെ പക്ഷെ അവോര്ന്ന് പറഞ്ഞാല് ഇൻ്റ അത്രാണ്ട് മുന്നോട്ട് വരൂല കൊറ മടിയാണ് ആ കൊറവാണ് ആ പക്ഷെ ഒന്ന് ഒരിക്ക നല്ലോ പാടാനറിയാം പക്ഷെ ഒല്ങ്ങനെ ബേക്കോട്ട് നിക്കാണ്
ആ അതെ അതെ അതെ അതെ അതെ ഇൻ്റെ ഇന്റെ ഒരു അനിയത്തിയങ്ങനെ തന്നെ ഞങ്ങള് പറ ഞങ്ങള് പറയുന്ന കേട്ട് ഇൻസ്റ്റലോക്കെ ഒരു പേജ് തുടങ്ങിട്ട് അങ്ങനെ നല്ല ഫോളോവേഴ്സ് കിട്ടുവല്ലോ ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട് അവളോട് അങ്ങനെ ഇൻസ്റ്റലൊക്കെ അങ്ങനെ പാടിട്ടാ ആ എന്ന ഓക്കെ ഓക്കെ എന്നാ ശരി